ആഹ്
ഹലോ
ആഹ് കേൾക്കാനില്ലേ
ആഹ് കേക്കണ്ട് കേക്കണ്ട്
ഉം എന്ത് എന്താ നല്ല വിശേഷം കൊഴപ്പൊന്നുല്ല്യ
ആഹ് മഴേക്കെണ്ടോ
ഇല്ല ഇന്ന് രാ വൈ ഇന്നലെ വൈന്നേരംക്കെ ഇണ്ടായി പിന്നെ ഇന്നേരം വെളുത്തപ്പോ പിന്നെ ചെറുതായി ഇങ്ങനെ ചാറിങ്ങാണ്ട് നിക്കാണ് ഇപ്പോ കൊഴപ്പില്ല ഇപ്പോ നല്ല വെല് തെറിക്ക്ണ്ട്
അതെ
ഉം
പൊറം പണിയാറ് എക്കെ കഴിഞ്ഞോ അപ്പോ
ആഹ്
എല്ലാം കഴിഞ്ഞുല്ലേ സ്കൂൾ പോയോ കുട്ടികളൊക്കെ
ആഹ് കുട്ടികള് സ്കൂളി പോയി
ആഹ് അപ്പോ പിന്നെ വേം കഴിയൂലോ എല്ലാംല്ലേ
ആഹ് ആഹ് അത് പോമ്പത്തേനും ഓല്ക്ക് ചോറൊക്കെ ആവും അതുകൊണ്ട് വേഗം ആവും എല്ലെങ്കേക്കി ആവാല് കണക്കന്നെ
അതെ ശനിം ഞായറും ആയി കഴിഞ്ഞേഞ്ഞാ പണി അങ്ങനെ കെടക്കും
കെടക്കു
സ്കൂള്ണ്ടെങ്കി നേർത്തൊക്കെ കഴിയല്ലോ
ഇന്നപ്പോ ഓലോ ഓരോ ഇതായിട്ട് ഇപ്പ എന്താണ് നമ്മക്ക് തൊടക്കാനാണെങ്കിലും അവടെ കെടന്ന് ടി വി അണ്ട് ട്ടും അവടെ കേറി മറിഞ്ഞിട്ടുവോ അപ്പോ ഒന്ന് നമ്മളൊക്കെ നേരം കഴിയാണ് ഇത് പ്പോലെ പോയ ഒരു ഒഴിവല്ലേ ഓര് പോണേന്റെ മുമ്പത്തന്നെ ഓരോന്ന് ഓരോന്ന് അടിച്ചു വരലും ഇതക്കേം കേഴിക്കും
കഴിഞ്ഞു
ഉം ആഹ്
ഉച്ച ഊണൊക്കയോ അപ്പോ
ആഹ് അല്ലേ ഇനി കറി വെക്കാണ്ട്
കറിവെക്കാണ്ട്
ഉം
ആഹ് ഞങ്ങളും ഇപ്പോ കറി വെച്ചിട്ടന്നെ ഒള്ളൂ
ആണോ
ആഹ് പോമ്പ പിന്നെ അവരിക്ക്ള്ളക്കാക്കും അത് കഴിഞ്ഞ പിന്നെ ബാക്കി ഇമ്മടെ
ആഹ് ഇന്ന് എന്താ കറി ഇന്നെന്താ
മീൻ ഇണ്ട് അത് കറി വെച്ചു കറിയല്ല ഏഹ് മീൻ പീര ഇങ്ങള് വെക്കാറുണ്ടോ
ഇല്ല്യ അ എങ്ങെന്യാ വെക്കാ
ഉള്ളിം ഏഹ് ഗ്രേ ഗ്രേവ്യല്ല തേങ്ങിട തേങ്ങ ചെരകീട്ട് വത്തളാണ് മീന് അ ഇങ്ങക്കറിയോ
വത്തള് വത്തള് ലേ
ചെറ്ത് കുഞ്ഞ് മീനാള് ആഹ് ഞങ്ങള് നത്തള് പറിം ആഹ് അ മീനും പിന്നെ തേങ്ങാ പി തേങ്ങ ചെരകീട്ടിടാ പിന്നെ സബോളെ ഇഞ്ചിം വെൾത്തുള്ളിം പച്ചമൊളകും കൂടി ഇട്ടിട്ട് കൊർച്ച് വള്ളോം ഒഴിക്ക പിന്നെ അയ്ല് പുളീടും കൊടംപുളി കൊടംപുളി ഇട്ടിട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഉപ്പും ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്ക എന്നിട്ട് വെ ന്ത് കൈഞ്ഞാല് തൊറന്ന് വെച്ചിട്ട് വള്ളം പറ്റിച്ചെട്ക്ക
ഉംഹ്
അപ്പോ അത് പീര പോലെ കിട്ടും തേങ്ങെക്കെട്ടിട്ട്
ആഹ്
ആഹ് നത്തളങ്ങനെ കറി വെക്കാറില്ല ഞങ്ങള് ഇങ്ങനെ പീരേക്കി വെക്കും
അതെല്ലേ ആഹ് പിന്നെ വറക്കാൻ വർത്താലും രസാട്ടാ ഞങ്ങക്ക് ഇന്നലെ ഇണ്ടായിരുന്ന് വത്തള്
വർത്താലും രസാ എന്താണ് അപ്പോ ഒരുപാട് എണ്ണേല്ലേ വിചാര്ച്ചിട്ടേ അപ്പോ പിന്നെ ഇങ്ങനെ വെച്ചേഞ്ഞാ ഒരു പുളിണ്ടാവും കറി വെക്കിണ പോൽ തെന്നെ പിന്നെ ഗ്രേ ചാറായിട്ട് വെണ്ടേനു അയ്ലോരു തുള്ളി അയ്ല് ഒരു കൊർച്ച് കറി ഇണ്ടാവും
ആഹ്
പാടെ എന്തിനെ വറ്റിച്ച് അങ്ങട് എടുക്കാണ്ടേ
ആഹ് അതെ അതെ
പിന്നെ അങ്ങനെയാവ്മ്പോ എല്ലാർക്കുഷ്ട
ഞങ്ങള് എങ്ങനെ അങ്ങനെ ഞങ്ങള് ചെയ്യലില്ല ഞങ്ങള് മൊള മൊളകുമ്പൊടി മഞ്ഞപ്പൊടി പിന്നെ തക്കാളി പച്ചമുളക് അതൊക്കെ വെച്ച് എന്താണ് വേവിച്ചേൻ്റേഷം മീനൊക്കെയാൻ ഇട്ട്ട്ടും വേഗം ആവൊല്ലോ ഈ മീന് പെട്ടെന്ന് മുള്ളുമ്മന്ന് വേറിതാവും ഒ ആഹ് തേങ്ങ അരക്കാറില്ല്യങ്ങള് അധികൊം അങ്ങളിങ്ങട് പിന്നെ ഒക്കെ വന്തേതിന്റേഷം ലാസ് തൂമിക്കു ഉള്ളി അരിഞ്ഞ് തൂമിക്കാ എയ്യ
ആഹ് ഗ ഗ്രേവി ചാറായിട്ടല്ലേ
ആഹ് കറി ആഹ് കറിിയയ്ട്ടങ്ങനെ
ആഹ് ആഹ് ആഹ് ഞങ്ങള് മറ്റേ മീനൊക്കെ അങ്ങൻ തെന്നെ ചെയ്യാ ഈ കഷ്ണ മീനാളൊക്കെ ഇണ്ടാവോല്ലോ ഉള്ളി ഇല്ല്യ ഇല്ല്യ അങ്ങ ഞ്ചില്ല ഈ മറ്റേ ഉലുവ പൊട്ടിച്ചിട്ട് ചെറിയുള്ളിം ചെറിയുള്ളി അല്ല മറ്റേ വെളുത്തുള്ളി ഇഞ്ചിങ്കുടിട്ട് ആഹ് വാട്ട പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഇട മഞ്ഞപ്പൊടിട്ടിട്ട് പുളി ഒഴിച്ചിട്ട് തളപ്പിക്കും അന്നിട്ട്യ്ക്ക് മി
ആഹ് നിങ്ങളും കൊ കൊടംപുളിയണോ ഉപയ്ക്കല്
ആഹ് കൊടമ്പളി മീൻല് ഉപയ്ക്ക്യ
ആണല്ലേ
ആഹ് വളപുളി ഇട്ടെ ഞങ്ങ്ക്ക് ഇഷ്ടല്ല
ആഹ്
കൊടം പുളി അൽ മീൻല്
കൊടംമ്പുളിയോട് വല്ല്യ താല്പര്യല്ല അങ്ങനെ ചൺസ് കൂട്ടായ്ട്ടാക്കാരട്ടോ അങ്ങനെ എന്റെ ഒപ്പ കാണാ ഇപ്പന്നക്ക കച്ചവടം ചെയ്യണ സ്ഥലത്ത് നിന്ന് കൊണ്ടിന്ന് കാണാ കൊടംപുളി
ആഹ് അപ്പൊങ്ങ എന്തൊക്കെയത് അത് ഉപയോഗ
ഞങ്ങൾ കുടംപുളി ഇവിടെ ഞങ്ങള വീട്ടില ഇല്ല ഞങ്ങള ഇവിടെന്ന് പറഞ്ഞ കൊടംപുളി കിട്ടാല്ല പിന്നെ എന്റെ ഉപ്പ കച്ചോ ഇന്റെ വിട് ആഹ് ആഹ് ഇവിടെ ഇന്റെ എല്ലണം കയിച്ച വീട്ടിലൊന്നും ഞാൻ ഇവിടെ അങ്ങനെ വെച്ച് കണ്ടിട്ടില്ല അവിടെെ ഇ ന്റെ വീട്ട വീട്ടിലിന്റെപ്പ കച്ചവടം ചെയ്യുന്ന ഇവിടുത്ത എന്താണ് ആഴ്ചയില് വരുമ്പോ പൊന്റും ഉപ്പ പറയാ അത നമ്മള് പുളിനേക്കാടിലും നല്ലത് നമ്മുക്ക് കൊടംപുളി യാത്ര
അതെ ഇവിടെ കൊ കൊടംപളി രണ്ടടുത്ത് കൊടംപുളി ഇട്ടില്ലന്നുണ്ടെങ്കിലാണ് ഒരു ഇഷ്ടക്കേട് അത് വള്ളം ഇട്ടിട്ട് മീനൊക്കെ വെച്ച് കഴിഞ്ഞഞ് കഴിഞ്ഞൽ കൂട്ടുകേ ഇല്ല ആർക്കും ഇഷ്ടല്ല എന്റെ അനിയ തീരോടെൊക്കെ പക്ഷെ നേര തിരിച്ച അവർക്ക് കുടംപൊളി പറ്റില്ല അവർക്ക് വാളംപോളി പറ്റുള്ളൂ മീനാണെങ്കിലും എന്താണെങ്കിലും അവർക്ക് വാളൻപുളയേ പറ്റുള്ളൂ
ഞങ്ങള് അതന്നെ ഇവിടെയും ഞങ്ങ ഇവിടെ വെച്ച ആയിട്ടില്ല അവിടെ ഇന്റെ ഒപ്പാക്ക് കൊടമ്പപളി കിട്ടിയാല് അവിടെ വേതലും വീട്ടന്ന് കിട്ടി അല്ലെങ്കിൽവിടെ കച്ചവടം ചെയ്യണ വേടിച്ചു വരിൊക്കും ചെയ്യും ഇന്നട്ടു അത് വെച്ച അപ്പ ഇ അവിടെ ഞൻവിടെ വീട്ടിൽ പോയല പിന്നെ കൂട്ടുമ്പോ ഒരു ഇഷ്ടക്കേട് തോന്നും ര് ഇ തോന്നനും ആഹ് വേറെ കോ കട്ടീട്ട് അതെ അപ്പൊ എന്റെ ഉപ്പ പറയും നല്ലതാണ് കഴിക്ക ഏറ്റവും നല്ല നിങ്ങള് ഈ പുളി കുഴുക്കന്താണ് പുലുക്കി പറഞ്ഞിട്ട് അതെല്ല കൂടി ഇതാണ് ഈ കാറിയാണ് കൂട്ടേണ്ടത് പറിയും ഉം
ഞങ്ങൾക്ക് വ മാളംപൊളി ഞങ്ങക്ക് വാളംപൊളി വല്ല ചമ്മന്തി അരക്കാണ് അങ്ങനെയൊക്കെ അതിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ
കുരു കളഞ്ഞഞ് വെക്കല്ലേ ചെയ്യാ
ആഹ് കുരു കളഞ്ഞിട്ട് ഉണക്കി ഉപ്പിട്ടിട്ട് അങ്ങനെ എടുത്ത വെക്കും കുറെ പഴകുമ്പോ ഇഞ്ചിപ്പളിയൊക്കെ ഉണ്ടാക്കും ക നല്ലതല്ലേ
ആഹ് ഓക്കെ ആഹ് നല്ല കറുപ്പ് വന്നാല് ശരിയാണ് ശർക്കര ഒക്ക ഇട്ട് അങ്ങനെണ്ട
ആഹ അങ്ങനെ എടുത്ത് ഇങ്ങനെ എടുക്കും ആഹ ഞങ്ങൾ ഇഞ്ചിപ്പൊളി ആ തിരിച്ചു പറയും
ആഹ
ആ അത്ണ്ടാക്കാൻ ഈ കറുത്ത പുളി അല്ലേ നല്ലത് അങ്ങനെ എടുത്ത വെച്ച് പഴകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ലതാകും വാളംപുളി പിന്നെ അങ്ങനെ ഇരിക്കേ ഇല്ല എന്നും ഈ മീനിക്ക് ഇങ്ങനെ ഇട്ട് ഇട്ടിട്ടിട്ടിട്ട് കിട്ടാനോ ബുദ്ധിമുട്ട് ട്ടാണ് അത്ങ്ങനെ മേടിക്കുക തന്നെ ചെയ്യാം
ആഹ കടൽന്ന് വേടിക്കചെയ്യലു
കടയിന്ന് ഇപ്പൊ ഞമ്മടെ കുടുംബക്കാരടെടെയൊക്കെ ഇള്ളപ്പോ അങ്ങനെ പോയിട്ടു എടുത്തിട്ട് വരും തീരും കില്ല ഇപ്പൊ എല്ലായിടത്തും കുറഞ്ഞു മലമ്പ്രദേശത്തെ ഇണ്ടെന്നുണ്ടെങ്കില് അകുടുംബക്കാർ ഇണ്ട് അപ്പൊ അവിടെൊക്കെ ആകുമ്പോ അവര് കിട്ടുമ്പോ കുറച്ചയൊക്കെ തെ രൊക്കെ ചെയ്യും
അതെങ്ങനെ അതെങ്ങനെയാ നമ്മൾ എടുത്ത് വെക്ക കുടംപുളി എങ്ങനെ നമ്മൾ എടുത്ത് വെക്കുക
അതും ഇങ്ങനെ വെയിലത്തിട്ടിട്ട് അത് കുരുവോട് അവർക്ക് മരവുണ്ട് അപ്പൊ ഇങ്ങനെ കുരോട് കൂടി മൂത്ത് പഴുക്ക് ആ
സൺ ഞങ്ങളെ എന്താണ് സെൻടർക്ക് പോണതിന്റെ അവിടെങ്ങനെ ഇ ണ്ട് ആഹ ഉണ്ട് അഷ് ആഹ് ഒരു വീട്ടില് ആ അവിടെ ഒരു ഒഴിഞ്ഞ പറമ്പ് അയില് ഇണ്ട് ഇങ്ങനെ കണ്ടുക്കുന്നു ഇങ്ങനെ കാനായി ഒന്നുല്ല പക്ഷെ എങ്ങനെ നമ്മള് കൊട എങ്ങനെ നമ്മള് മറ്റേത് നമ്മള് കൊടത്തിലാക്കി ഇങ്ങനെ സ്റ്റെപ്പ് പോലെ അങ്ങനെ എടുത്ത് വെക്കെയ്യ
എടുത്തക്കെയ്യാ ഇതും അതേപോലെ തന്നെ ഇത് ഇമ്മള് പറിച്ചിട്ട് ഇമ്മൾ ഒണ ഉണക്ക് ഒണക്കി ഉപ്പിട്ട് വെക്കല് പാകത്തിനുള്ള ഉപ്പിടൽ മാത്രമേ ഉള്ളൂ ഒരുപാട് ഇടില്ല മറ്റ മറ്റേ നമ്മള ഒരുപാട് ഇട്ട് ലേയർ ലേയർ ആക്കി വെക്കല്ലേ ഇതങ്ങനെ ചെയ്യില്ല ഇതിങ്ങനെ വെയിലത്ത് വെച്ചിട്ട് ഒണക്കും ആ ഒരു മഞ്ഞ കളർ ആവുല്ലോ പഴ്ത്ത് ഇങ്ങനെ പഴ
ആഹ ആഹ
പിന്നെ അത് വെയിലത്ത് വെച്ച് ഇങ്ങനെ ഒണക്കി ഒണക്കി ഒണക്കി അയിന്റെ കളർ കറുപ്പാവുല്ലോ ഇരുന്ന് പഴകിയാലേ അതങ്ങനെ കറപ്പാവുള്ളൂ പച്ചക്ക് ഇടുമ്പോ ഒരു ചൊവ വരു ല്ലോ ഒരു മറ്റേ ഒരു കറേടെ ഒരു ചൊവ വരും
ഉം
മരുത്ത്ന്ന് ഇങ്ങനെ ആ മ മഞ്ഞ കളറ് അപ്പൊ അത് ഇങ്ങനെ ഇരുന്ന് പഴകി പഴകി പഴകി കറുപ്പ് കളറണം എന്നാലേ ഉപയോഗിച്ചു കഴിഞ്ഞാലും നല്ല പുളി ഉണ്ടാവുള്ളു ഇല്ലെങ്കില് ചെറിയ വല്ല്യ ഒരു കറച്ചൊവ വരും ഈ ഒരു പറിച്ചെടുക്കുമ്പോ ഇള്ളത്
ആഹ് ആ കറി വെക്കുമ്പോ ചൊവ വ്യത്യാസം വരൂല്ലേ
ചൊവ വ്യത്യാസം വരും അത്‌ നല്ല പുളിയുണ്ട് ണ്ടാവില്ല പഴകിയതിലാവും നല്ല പുളി ഇണ്ടാവ
ഉം ഉം
നമ്മുക്കത് തന്നെ മെയിനായിട്ട് ഇല്ലെങ്കി വാളംപുളി നമ്മക്ക് ക്ക് അധികം ഉപ ഉപയോഗൊന്നില്ല ഈ ചമ്മന്തിരക്കാന് ഇതേപോലെ ഇഞ്ചി പുളി അങ്ങനെ കാര്യായിട്ട് വ ക്കൂല ഇവിടെ മധുരാരിക്കും താല്പര്യം ഇല്ലാത്ത കാരണെ കുട്ടിക്ക് ഇണ്ടെങ്കിലേ ഇഷ്ടൊള്ളു അവനുണ്ടെങ്കില് ആഹ്‌ കുഞ്ഞുണ്ടെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടം അതികം എരിവില്ലാണ്ട് ഈ മധുരം കൂടി വരുലോ അയില് അപ്പൊ ചോറ് വേഗം പോവും ഈ എരിവ് അവനധികം പറ്റില്ല ഇഞ്ചി കൂടുതലാവുമ്പളേ അപ്പൊ അയിന് വേണ്ടിട്ട് ഇഞ്ചി മറ്റേത് വാളംപൊളി എടുക്കും മറ്റേത് മീനുകൾക്കൊക്കെ കുടംപുളിന്നെ മെയിനായിട്ട് തേങ്ങ അരച്ചും വെ ഇല്ല്യ ഇങ്ങനെ മുളകപൊടിട്ടിട്ടാ ഞങ്ങൾ വെക്ക
ഉം ഉം
ഇങ്ങൾ തേങ്ങരിച്ചിട്ടാ വെക്കാ
അത് ഇല്ല്യ അങ്ങനൊന്നുല്ല്യ അവല് പച്ചക്കറിയില് തേ വെള്ളരി കുമ്പളങ്ങ അങ്ങന്ത്തേലൊക്കെ ഞങ്ങള് തേങ്ങ അരക്കും മീന് മീൻകറിയില് ഇന്റെ ഹസ്ബൻഡ്ന് ഇഷ്ടാണ് തേങ്ങ അരക്കണം ഇന്നാല് ആദ്യങ്ങളിൽ എപ്പഴും അരക്കണ്ടേന്ന് മടുപ്പ് വരും ഇന്നിട്ട് വീട്ടിൽ ചെന്നാല് അവിടേം ഇ ഞാൻ ഇങ്ങനെ പറയും ഇനിയേലും ഒന്ന് തേങ്ങരക്കാതെ വെക്കിട്ടോ ഇങ്ങട്ട് ഇപ്പ പിന്നെ അങ്ങനെ ഇപ്പ അത്ര നിർബന്ധ ഇല്ല്യ
ആഹ് ആഹ് പക്ഷെ തേങ്ങ അരച്ചത് രണ്ടു ദീസം ഇരിക്കോ കേടു വരില്ലേ
ഇല്ല തളപ്പിച്ച് വെക്കും ഫ്രിഡ്ജ് ഇണ്ട് ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ ഇകാരം കൂടുതലായാലും ഫ്രിഡ്ജ്ക്ക് കേറ്റ്ണ ഇഷ്ടല്ല്യ ഉം തെളപ്പിച്ചു ഇല്ല്യല്ല്യ തെളപ്പിച്ച് വെക്കു ക്കും ഇമ്മളെ കൂട്ടല് കഴിഞ്ഞിട്ട് തിളപ്പിച് വെക്കായ്യ ഒന്ന്ണ്ടാവും
ആഹ് ഞങ്ങളും അങ്ങനെ തന്നെ ചെയ്യാ പക്ഷെ തേങ്ങരിക്കില്ല മൊളഗ് പൊടി ഇട്ടിട്ട്
ഉം ഉം
അത്ങ്ങനെ തെളപ്പിച്ച് തെളപ്പിച്ച് വെക്കുമ്പോ പഴകുമ്പോ നല്ല പുളിപിടിക്കും അപ്പൊ നല്ല രസാണ് അധികം ദീസൊന്നും ഇരിക്കൂല്ലട്ടോ ഒന്ന് രണ്ടു ദിവസം തീർന്നും പോവോ ഈ പുളി പിടിച്ച കഴിഞ്ഞാ പിന്നെ എല്ലാർക്കും നല്ലതാ ഉം ഒരു പുളിയക്ക തട്ടുമ്പളേ അത് നല്ല ഇഷ്ടാണ് അപ്പൊ വൈകുന്നേരം വെച്ച് കഴിഞ്ഞൽ പിറ്റൊസ്തിക്ക് എടുക്കാവുന്ന രീതിൽ അങ്ങനെ ഉണ്ടാക്കി വോക്കും അമ്മ പിന്നെ അധികം കറി നീട്ടൂല്ല്യ കുറുകേ വെക്കുള്ളൂ
ആഹ് ആഹ്
തൊട്ട് കൂട്ടാൻ
തൊട്ട് ബാ വ ക്കൊള്ളുലെ
അതെ
ആഹ് ശെരി ഇവിടെ ന്റെ ഹസ്ബൻഡി ന്റെക്ക നല്ല കറി വേണം അതുപോലെ തന്നെ കുട്ട്യാൾക്കും ഞാനും ആഹക്ക് നല്ല നല്ലവണം നല്ലൊക്ക അങ്ങനെയാണല്ലോ നല്ലോഓണം കറി വേണല്ലോ അതവാ രാവിലെ ദോശകൊക്കെ ഒരുക്ക് തലോസത്തെ മീൻകറി അതൊക്കെയാണ് അധികം ഇഷ്ടം നമ്മള് ചെറുപയർ കടല അങ്ങനെയൊക്കെ വെക്കുമ്പോ അത് ഒന്നും പറ്റൂല ഇന്നലത്തെ മീൻകറി ഉണ്ടോ അതാ ചോയ്ക്ക അങ്ങനെയ ചോയ്ക്ക ഇന്നപ്പോ നൂൽപുട്ട ഉണ്ടാ ഓക്കേ ഓക്കേ ഓേ